ആഹ്
ഹലോ കേൾക്ക് ഇണ്ടോ ആ കേക്ക്ണ് ഇണ്ടാ.
ആഹ് ഇപ്പം കോക്ക്ണ്ട്
ആഹ് ചായ കുട്ച്ചോ? ആഹ് ചായകുടി കഴിഞ്ഞ് ഏഹ്. എത്തെ കടി ഇണ്ടാക്കിന്ന്.
തേങ്ങാ ചോറും മീൻകറി ഇണ്ട് കോഴിക്കറിണ്ട് ഇന്നലെക്കത്തെ.
ആഹ്അഹ് അന്തിക്കെത്തെ കാട്ടി.
അന്തിക്ക് ചപ്പാത്തി ഇണ്ടാക്കിനി പിന്നെ ആ പൊടി ഇല്ല്യേനോ?
ആഹ്
ആഹ് അതും കൊഴച്ച്. ആഹ് ഹം വാപ്പക്കും ഉപ്പാക്കും ചപ്പാത്തി കൊടുത്ത്.
ആഹ്
ഞങ്ങളെ പൊടിം തിന്ന് പിന്നെ. ഇവിട്ന്ന് മോള്ന്ന് ചക്ക കൂട്ടാൻകൊണ്ടന്നീനി.
ഏഹ്
അതും ഉണ്ടായിനി
ഇങ്ങളെ ഒച്ച കേട്ടിട്ട് ഓൻ ഇങ്ങനെ നോക്ക.
ഒറങ്ങീല്ല.
നീച്ച് ഒരു പത്ത് പൂച്ചൊർക്ക് ഒറങ്ങി നീച്ച് ഇപ്പോ ആർമണിക്കിച്ചാണ്ട്.
അതെ ഇപ്പൊ പിന്നെ ശിലകേട് ഇണ്ടോ?
ഞാന് നീച്ച് വന്നപ്പം ഉമ്മാനെ പറ്റി. പിന്നെ മിന്നൂനെ വന്നെപ്പ നോളോളി തൊടങ്ങി. പിന്നെരോ പിന്നെഇപ്പൊര് പൂച്ചൊർ ക്ക് കയഴിഞ്ഞപ്പോ പിന്നെ ഓള് കൊഴപ്പല്ല.
ഏഹ് മറ്റോനൊ.
വെറ്റോള് അവ്ടെ ചാ ത്ര ദോശന്നാ.
ഉം
ഇപ്പൊ എണീച്ച് ഓന്റെ ഉപ്പച്ചീനെ കണ്ടീല്ല.
ആഹ് പേരയിൽ വന്നിട്ടും കാണാൻ കിട്ടീല്ലേ വേഗം ഉറങ്ങി ഇങ്ങട്ട് ചോദിച്ചുണ്ടോ ഇങ്ങൾ ചോയിച്ചയിണ്ടാ.
ആ അപ്പൊ നീചെന്നപ്പോ ഇങ്ങളെ ചോയിച്ച്ൻഡ് അപ്പൊ ഇന്ന് നേര ട്ട് വരാനും പറഞ്ഞീനി അപ്പൊ വേഗം പോവുകയും ചെയ്ത്.
അത് ശരി. അതോണ്ട് ചായ കുടിച്ച്
ഉം ഞങ്ങളിന്ന് ഇന്നലെ ബിരിയാണി ഉണ്ടായില്ലല്ലോ ഞാനും പിന്നെ അടുത്ത് വേ ആണുങ്ങൾക്കൊക്കെ ദോശ ഉണ്ടാക്കി
ഉം അതെ
അയിന് അപ്പൊ അരിപ്പൊടി കൊണ്ട് ദോശ ഇണ്ടാക്കി. ചോറുണ്ടായി ബിരിയാണി ഇന്നലത്തെ
ഉം ഉം
ഞങ്ങള് അതും തീർന്നു ഇന്നാ നോമ്പ് നോറ്റണേ
ഇനിയെന്നും നോറ്റണം
ആഹ്
ഉം അപ്പൊ പോരായ ഇനി അപ്പൊ ഉമ്മാക്ക് എത്ത നോമ്പ് തുറക്കാന് അല്ല ഇന്ന് നോമ്പ് ഉം നോൽക്കാന്
തൊർക്കാനോ
അല്ലാ പെലച്ചയക്ക് എന്ത്
അല്ല ചോറുണ്ടായിനീ
ഏ
ഞാൻ രാവിലത്തെ പറഞ്ഞേ രാത്രി ഇമ്മ- രാത്രി എന്താ ബിരിയാണി ലേനിയോ അപ്പൊ വെച്ച വെർജോ ളൊക്കെ വാക്കിയന് ആരും തൊട്ടിയില്ല
ആ ശല്
പിന്നെ അത് ഒരു കാസറോൾ നമ്മളാ റോസ് കാസറോൾ ഇല്ലേ
ആഹ് ആഹ
അത് കൊറച്ച് ഇണ്ടായി ചോറ് മസാല ഇണ്ടായിന്
ഉം ഇന്ന് കല്യാണല്ലേ അപ്പ- ആഹ പോണ നിഷാല്ല പോണന്ന് വിചാച്ചിണ്ട എല്ലാരും കൂട്ടി നിങ്ങൾ പോണട്ടോ
യ് ഇമ്മനേ ഞാൻ പോന്ന ഇമ്മ പോയി പോയിരുന്നോളു ആം കേച്ചോ ടുത്ത്ഞ്ചി ആ അടുക്ക് പോകണന്റെ അടുത്തക്ക്ണോ അവിടെ
ആ ആ ശരി
ഇങ്ങൾ എപ്പളാ പോണേ
നോക്കട്ടെ തെന്മ്പികുളിയും കഴഞ്ഞില്ല എന്നിപ്പോ രണ്ട മൂന്ന് കോളയ്ത് ഇതാക്ക അപ്പൾ ഇങ്ങനെ നേരം ഫോമളിയിലും ഇങ്ങനെ നേരം പോേക്കി പോവുകല്ലേ
ഏ ചോറ്ച്ചു നോ ഒച്ചക്ക്
ഉ തേങ്ങാ ചോറ് വച്ചക്കല്ലേ അപ്പൊ കൊറച്ച ഉണ്ട് ഞാൻ അന്യൊക്കെ വേറെന്ത ഇത് നോക്കേണ്ടിരാലോ മീൻ കറി കോഴിക്കറീണ്ട് അപ്പൊ പിന്നെ മതിയര്തികാണ്ട്. ഇന്നല പത്തിരിയല്ലേന്ന അപ്പൊ ഇനിപ്പോ ഒന്ന് പത്തിരി ഉണ്ടാക്ക കനാവൂലര്തി
അവര് പത്തിണ്ടക്കാ നീ രാവിലെ പിന്നെ ചോറുണ്ടായപ്പോ പിന്നെ ദോശാകി.
ഉം ക്കെ ഡ്രസ്സ് എടുത്തോ
ആഹ അതന്നെ അന കാണിച്ചിന്ന ഫസ്റ്റ് ഒരു മേടിയും പിന്നെ ഓപണ് ഇല്ലാത്ത ടോപ്പ് ഇല്ലേ
അപ്പൊ ഷോളാ തന്നെ
ഷോള് ഷോള് ഓള് കയ്ത്തെടുത്തതാ തോന്നുന്നുണ്ട് ചോളോ വിന്നറോ ഇവൊക്കെ വാങ്ങണം
അത് ശരി അതി അതിൻ്റെ കൂടെ കിട്ടൂരാ
അത് വേറെ വാങ്ങാന്ന് ഷോളായി ആ ഷോള് വേറെ ഏതോന്നോ ഒരു ദിവസത്തിന് പിന്നെ ശുറ്റിട തെ തച്ച അയിഞ്ഞറോ അയിന രണ്ടന് മാങ്ങണം പറഞ്ഞീനള്ളു
ഉം ഓരോ കൊണ്ടരിലും ഇണ്ടാവൂലാ
ഓന ഞാൻ വങ്ങിയ ഓനെ ഞാ പൈസട്ത്തെ
ഏ അശരി ഓലും ഉണ്ടായിന നോക്കാന്
ഏ ഓ വീരകള എ എത്രപ്പോ ആ അ രാവില
ഏ
അ അഞ്ചതാ ആ അത ഏ ഒക്കെ പാല ഇട്ടുപ്പി ഒക്കെ പാടട്ടു
ഏ അയിതിനോട് കയിയല്ലോ
ഓർ ആ മാലിയും ഒക്കെ പാടെ
ആഹ
അപ്പൊ ചോപ്പിനൊക്കെ നല്ല വില റേറ്റ് ചെയ്തിണ്ട്
ആഹ അതന്നെ ഒക്ക ചോപ്പ രസം
ആഹ അപ്പൊ ചുവപ്പിയൊക്കെ അല്ല ഇപ്പ ഇതോളും മാലിക്കെ പാട് ഇതിലൊക്കെ മെറ്റന് ചോപ്പ് ഡ്ര ന് എത്ര വില വര്യ
ആഹ് ഇരു മീനോന്റെ ഒക്കണ്ടല്ലേ ഞര്
അപ്പൊ ആഹ അപ്പോൾ പിന്നെ ഏതിർത്തുക
ഉ പക്ഷടത്തിനല്ല
ആഹ
ഇന്ദ് പരിപാടി ആായിട്ടുണ്ടോ
പത്ത് മുന്നൂറ കന വരിയ തോന്നനെ
ഉം അവിടുന്ന് തൊന്നെ ആള് വരുവോ
ഒരു വ ആൾക്കാ ലല്ലും
ന്ന പിന്നെ പേരെന്നന്നെ ആക്കിയലിന്ന
ആ പരേ പേ ർപ്പണി ഇറക്കാ പിന്നെ ആ ഇറക്കങ്ങലും വല്ല സൗകര്യം കിട്ടില്ലോ
അത് രസാ വീഡിയോ എടുക്കുമ്പോളൊക്കെ രസയ്നി ആ എറക്കോം കയറ്റൊക്കെ
അപ്പൊ പിന്ന ഒറ്റടുത്തു ന്നെുന്ന അട ച ട
ആഹ് ആഹ് അത് പറഞ്ഞു നീ വിളിച്ചേക്കും നമ്മക്കുണ്ടാവോ ഇല്ല ഇമ്മ പറഞ്ഞില്ലേ
ആഹ് ഇന്ന് ആ ഇമ്മാമ്മ - ചീനി വേളയുമ്പോ ചീനി അപ്പൊ ഇന്നോട് പറയണ്
എത്ത
ആ വെല എഴുതി ഇട്ടോ അടുത്തചേരി ആയി ദിവസം പറഞ്ഞാണ്ട് അപ്പൊ മ് ഞങ്ങള് ഇന്നെ വിളിച്ചാതെ ഓളെ മാത്രം വിളിച്ച്
അത് ശര് ഏഹ് ആഹ് നിങ്ങളൊക്കെ പോയി നിശ്ചയിച്ചന്നെ പിന്നെ അന്നോടല്ലേ പറയാനുള്ളു
ആഹ്
പിന്നെ എന്താ? ഇന്ന് ഉച്ചേക്കത്തെ
ഉച്ചക്കത്തൊക്കെ ആയി മീൻ മീൻ വറ്റിച്ചു ഇന്നലെ കൊണ്ടന്നെ അത് വറ്റി ആഹ് അത് വറ്റ് റ്റിച്ച് കാബേജ് ഉപ്പേരി ഒക്കെ കഴിഞ്ഞ് ഇനി തിരുമ്പി കുളിച്ചാണ്ട്
ഏഹ് ഞാൻ ഇന്നത്തെ നോക്കീയില്ല
അത് ഇവ പൊ കൊണ്ടോവാൻ ഇണ്ടായോണ്ടെ
ആഹ്
അപ്പൊ പിന്നെ വേണ്ടായി കാക്ക ദോശന്ന്ണ്ട്
ഏഹ്
കാലിന് ഞാൻ തൈലം തേച്ച് ഒന്ന് ചൂട് പിടിക്കാ
ഏഹ് പറഞ്ഞോ?
അയ് ഇമ്മ കണ്ടീല്ല
ആഹ് ഉമ്മ എവിടെ?
ഉമ്മ ഇതാ ഇവടെണ്ട് മുറ്റം അടിച്ച് വാരേനി ഇപ്പ ഇതാ ഉള്ള് കേറീന്
ഏഹ് അത് ശരി മിന്നു ഇവിടെണ്ടോ?
ആഹ് ഏഹ് ഇവിടെണ്ട് ന്നു ഓല് ഇന്ന് ചെലപ്പോ ഇമ്മേ ഓളും പോയിണ്ട് പോരും.
ഏഹ് പോയിക്കാണ്ട് പോരാ തലേന്ന് പോണോള്ളൂ
ആഹ് ആഹ് പോയി പിന്നെ രണ്ടീസായിട്ടെക്കതാ പോവല് ഒരു മേക്കപ്പ് ആ മൈലാഞ്ചി ഇടാൻ ലൂബിനോട് നമ്മള് പറയാ നീ മേക്കപ്പിന് ആളെ കിട്ടണം അയിന്പ്പ എല്ലാർക്കും നല്ല പൈസയാണ്
ആഹ് ആയിന് എത്ത നമ്മള അടുത്ത് സാധനം ഉണ്ടായൽ തോന മേക്കപ്പും കാര്യങ്ങളും വേണ്ട ഈ പണ്ടങ്ങള ഇട്ടാൻ തന്നെ രസണ്ടാകും സാധാ അധിനന്ന ഒരിങ്ങിയാല് അല്ല ആർക്കാര് അത് നമ്മള് മോള കൊണ്ട് പറഞ്ഞരുരിക്കാരോ പൈസായാലും വേണ്ടില്ല ചെയ്യണം പറഞ്ഞിലേ
ഡ്രസ്സ ഒക്കെ വാങ്ങിയാ വില വരൂ ചെയ്യാന്
ഉം ആഹ്
തൊട തൊടങ്ങണന്നെ അയിനോട അപ്പൊ
ആ ആ ഡ്രസ്സിന്റെ പൈസേന്റത്ര വരിയാണ്
ആഹ്
പിന്നെ മാണ്ടന്ന് വെച്ചാല് ഫ്രീ ആയിട്ടൊന്നും ചെയ്യല്ലല്ലോരും
പിന്നെ ചെറുതേഇതിന് ചെയ്താല് വേം പോവല്ലോ മേക്കപ്പ് കുറച്ച നേരം നിൽക്കുള്ളൂ പിന്നെ ഇങ്ങനെ വിയർപ്പൊക്ക വന്നാണ്ട് ഇതായി പോവും
അയിന് ചെറുതനന്നെ വരണണ്ടേ ആറ് രൂപ
ആഹ് അതല്ലേ അപ്പോൾ ഇങ്ങനെ എന്താപ്പ സുച്ചിടാൻ എനിക്കില്ല അങ്ങനത്തെ സുച്ചിടലൊക്കെ അറിയില്ല
ആഹ്
അപ്പൊ അയിന്നാ ന്റെ മോള്എങ്ങനെങ്കിലുംക്കെ ചെയ്യും മേക്കപ്പ്
ഉം ഉം
അതാ തന്നെ ഫോണൊക്കെ നോക്ക ഏ ഉറങ്ങി കഴിഞ്ഞില്ലേ ചേട്ടപ്പ നിന്ന് ഇന്ന് വായിറ്റന്ന് കൊർച പോയേ
ആഹ് പയം കൊടുത്തിട്ട്ല്ലേ
പയ ആത് ആഹ് റാഗി ചൊളാന്റെക്കെ കൊടുത്തില്ലേ അതൊക്കാര
ഉം
എരിതക്ക പോയി ഏഹ് ആ വത അയിന്റെ കഥ ല്ലട്ടോ നല്ലതില്
ഉം
ആ അന്ന് നേരത്തെ സുബൈക്ക് തന്നെ നീച്ചണ്
ഏഹ്
പിന്നെ ഇപ്പൊ ഒരു പൂച്ചൊറക്കെ ഉറങ്ങിച്ച കുറച്ച് കഴിഞ്ഞട്ട് ഉറങ്ങിക്കും
ആഹ് ഒറങ്ങിക്കോളുംമറ്റോൻ പൊറത്ത് ഇറങ്ങിയാ
ഏയ് അവിടെണ്ട് ടീവി കാണ്ക
ഉം ന്നലെകയറ്റി
ഉം
എന്നാലും എന്നാ ശരി എന്നാ നോക്ക